ഹലോ
ഹലോ
ആ ആ
ആ പിന്നെ വേറെന്തൊക്കെയാ
വേറെന്ത പോണ മഴ ഉണ്ടോ ഇവിടെ
ഇല്ലിനു നല്ല വെയിലാണ്
ആ ഇവടെ അതേ പോട്ടണ നല്ലവേയ്ലാ
ഉം പണിയുണ്ടടോ നെല്ല്ണ്ട് കൊട്ടികൊടുന്നേ നെല്ലുണ്ട് കുത്തി കൊടുന്ന് വെച്ചിട്ട് നെറിയ അത് ചേറി തന്നിട്ടില്ല
ഏ നല്ല കണ്ടക്കെ പ പാടെണ്ടോ
പാടൊക്കെണ്ട് അപ്പൊ അത് കുത്തി തന്നാല് ഉമ്മ പറഞ്ഞീന് കുത്തി തര ഏ ചേറി തരാറ്ണ്ട് ചേറി തന്നിട്ട്ണ്ട് ഈ വെയിലൊക്കെ ഇണ്ടാവുമ്പാണ്ട് കഴുകി ഒണക്കായിരുന്നു
ആ ഞാൻ ഇവടെ ഗോതമ്പ് വെയ്ലത്തിട്ട് അയിന് കാവിലിരിക്ക വെയില് എപ്പളാ പോണ അറിയില്ലല്ലോ പ ഇങ്ങനെ കെടക്കേല്യിരിക്കുവാ ഇങ്ങനെ
ഇത് കഴുകിയാണ്ടങ്ങട്ട് ഒണക്കിയാല് പൊടിപ്പിച്ചൊണ്ട്രായിരുന്ന്
ആ നല്ലോണ്ടോ കൃഷി അ നെൽകൃഷിയൊക്കെ
പിന്നെ ഞങ്ങ പിന്നെ ഇവിടെ പാടുണ്ട് അപ്പൊ ഇളച്ച ഉണ്ടാ ക്ക
ആ കൊറെണ്ട് എത്ര ഏക്കറുണ്ട്.
അവന് രണ്ടേക്കറ ഇണ്ടാക്കണ്ട്
ആഹ്
ഇപ്പൊ അവിടിം എവടിം കാണലില്ല അതുകൊണ്ട് ചോയിച്ച് ഏ കുട്ട്യാക്കൊന്നുപ്പാറിയിലല്ലോ എങ്ങനെ അരി ഇണ്ടാ ക്കണെ
ആഹ് ഞങ്ങള സ്ഥലോക്കെ അവൻ തന്നെ നടത്ത്ണ് നടത്ത്ണ്ട് അപ്പൊ പിന്നെ കൊടന്നന്ന് അതാന്നുണ്ടെങ്കില് കുത്തി കൊടുന്ന് ഔ ഒരു പോവാനു ആയിക്കണ അപ്പൊ കുത്തി കൊടുന്നന്ന് ഇനിപ്പത് കഴുകി ഉണക്കിയാലാണ് പൊടിപ്പിചൊട്ന്നാല് ഒരു വട്ടെങ്കിലും വെട് കൊടുന്ന് ബാക്കി പിന്നെ പൊടുപ്പിച്ചൊടന്നാ മതിയല്ലോ
ആഹ്
ചേറി കിട്ടിയാല് പ്പൊ പാട ത്ത്ന്ന് പയറെണ്ടാക്കിന്നത് എന്ത് നെല്ലേയ് കൊയ്തേന്റെശം നറച്ച് പയറ്ണ്ടാക്കി
ഉം പായറൊക്കെ ഇവടെ ക മാർക്കറ്റി കൊണ്ടയി കൊടുക്കല
ഞങ്ങളൊന്നു ഇല്യ കൊടുക്ക്‌ണ് ണ്ട് ഒരു കെട്ടിന് മുപ്പറുപ്പായിറ്റ് കൊടുക്കണ്ട് കടേല് ഞമ്മക്ക് ക്കൊക്കെ പൊട്ടിച്ചുകൊണ്ടരാര്ക്കും പോയിട്ട്
ആ ആ മ് ആ പിന്നെന്തൊക്കെ കൃഷികള് ഇണ്ടവിടെ
ഇവിടെ ഇത് പയറും എന്ത നെല്ലും തന്നെയാണ് പാടത്ത് അങ്ങനെ അധികോം ചെയ്യുന്നത്
ആ
പിന്നെ പെരെല് ഞമ്മള് സാധാ മൊളക് പിന്നെ വഴുതനങ്ങ ഒക്കെ ഇണ്ടാക്കും
ഒക്കെണ്ടോ
തക്കാളിയൊക്കെ ഞാനും കുടിരുന്ന ഉടനൊക്കെ നല്ലന്ന് പറഞ്ഞ നല്ല ഇണ്ടായിരുന്നു പിന്നെ അത് ഒക്കെങ്ങട് പോയി ഇപ്പൊ മരണ്ട് തക്കാളി മരം ഒന്നുല്ല
ഉം ഞമ്മക്കാവശ്യുള്ളത് കിട്ടിയാലെ
മ്
ആ അന്നാന്ന്ക്ള്ളത് കിട്ട് കിട്ടിയതന്നെ നല്ലത മ്
അതേപോലെ ഞാൻ നാല് പൂളൊക്കെ കുത്തി നല്ല വൽപ്പം വെച്ചിന്നു ഇപ്പോ ഇവിടെ പന്നി ഇറങ്ങ്ണ്ണ്ട് അത് കാരണം മൊത്തണ്ട് കേടെര്ത്തിപ്പോയി ഒക്കാണ്ട് തിന്ന് പോയി
ആ പന്ന്യേ ള് ണ്ടെങ്കി പറ്റൂല
ആദ്യം ഇണ്ടായിര്ന്നില്ല പെട്ടെന്ന് വന്നിയതും പൂളക്കെ നല്ല വെല്പ്പം വെച്ച് ഞമ്മളറീല്ലല്ലോ പൂള ഒന്നും പിന്നെ പെട്ടെന്ന് വന്ന് മാന്തി പോന്നള്ളത്
അപ്പൊ മ്മക്ക് ഭയങ്കര സങ്കടേക്കാരം ഇണ്ടാക
പിന്നെ വല്ല്യ വല്ല്യ പൂളായിന്നടോ ങ്ങട് മാന്തി ഇങ്ങട്ട് അവരിങ്ങട്ട് മരങ്ങട്ട് വേറെ കൊടുന്ന് വെച്ചിരുന്നു പൂള കൊമ്പോ അപ്പ അയ്ന് നല്ല കട എണ്ടായിരുന്ന് ഇപ്പളു ഉണ്ട് ഞാനവിടെ സ്ഥലത്ത് കുത്തിയിട്ട് അത് മാന്തിയിട്ടില്ല്യ
ചേമ്പും ചേനയും അതൊക്കെ വന്ന് ഇതാക്കൊ മധുര
ഒ ഏ ചേമ്പോ മധുര ചേമ്പ് നല്ല മാന്തും ചേമ്പും ചേനയുക്കെ അവിടെ എന്റെ അമ്മ ൻ്റോട ചേമ്പു ണ്ട വലിയ ചേമ്പാണ് നിറഞ്ഞിട്ട് കടയിന്ന് പോയിട്ട് പറഞ്ഞിരുന്നാലോ വന്ന് പറച്ചുണ്ടോയികോളി ഇവർ വാ
അതാ ഓൾക്ക അറിയക്കാർ എപ്പോഴാ പാകവന്നെ പന്നിയക്ക്
ഉം
ഉം
അപ്പൊ പറയണ വല്യൊരു ചെമ്പട്ട വലിപ്പം ഉണ്ടാരുന്നു നമ്മുക്കൊന്നും പറച്ചു എടുക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ പോയി പറഞ്ഞു. അവർ വനപ്പോ പർച്ചി
ഉം
പന്നികൾ ഉണ്ടായ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് ഇനി പന്നി നെ കൊന്ന ആയിരം രുപ്യുണ്ട് ഇവിടെ ഏ ആ ആ പിന്നെ പന്നിനെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അവർ കൊ നമ്മൾ കൊന്നാൽ ആയിരം പെട്ടു
അത് ഞമ്മളെന്നെ കൊല്ലണോ? അതോ
ആ നമ്മള് ആ അവര് നോക്കി വച് നമ്മള് കാണിച്ചു കൊടുത്താ അവര് വന്ന് തോക്കക്കെ എന്തോ ചെയ്താല് ആയിരം ഉർപ്യ കിട്ടുംന്ന് അർഞ്ഞീന്നു.
ഏ അപ്പൊ അങ്ങനെ പറ്റോ അവിടെക്കെ? ശെ പന്നി ശല്യം നല്ലോണ്ടായിട്ടാ ആ ഇവടീണ്ട് ഇവ്ടെ രാത്രിയൊക്കെ ഉള്ളൂ
ആ മഞ്ഞള് തിന്നൂല.
ആ അതൊന്നൊല്ല ഉം അതോൽ
ഇപ്രാവശ്യുണ്ട് ഒണക്ക്യേച്ച്ട്ട് ആ ഇപ്രാവശ്യണ്ട് ഒണക്ക്യേച്ചിട്ട് പൊടിപ്ച്ചിട്ടില്ല്യ. അയ്ക്കൂടെ കൊറച്ചൊള്ളൂ ഇപ്രാവശ്യം. അയ്കൂടി കൊറച്ചും കൂടി കൂട്ടിയാലേ യി പൊട് പ്പിക്കാണ്ടാവൊള്ളൂ. കയ്ഞ്ഞ പ്രാശ്യം പിന്നെ പൊടിപ്പിക്കാണ്ടായ്ന്നു കൊറേപ്പൊ രണ്ട് മൂന്ന് മാസ്
അതെന്താ ചെയ്യലേ അതോ പച്ചക്കാണോ അതോ പുഴിങ്ങിട്ടാണോ മഞ്ഞള്
പുഴിങ്ങ ഒന്ന ഒന്നും ഇങ്ങട്ടും ഉണ്ടാകും ചൂടേക്കും
ചെലോല് കാണാ ആ പച്ചക്ക് ആ പച്ചക്ക് ആ അങ്ങനെ കാണല്ണ്ട്
ഉം അപ്പൊ ഒണങ്ങാൻ പറ്റൂല്ല കൊറേ കെട് പണ്ട് വെയിലത്തിട്ടാവുമ്പൊ പെട്ടെന്ന് നീര് വലിയും
ആ ആ
ഉം ഞാപ്പൊ പൊടുപ്പിച്ചിട്ട് മൂന്നാല് മാസം ആയിക്ക്ണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കയ്യാനായി തൊടക്കിക്ക്ണ് ആ നോമ്പി ന്റെ മുന്നേ പൊടിപ്പിച് നോമ്പിന്റെ മുന്നേ പൊടിപ്പിച്ച്ക്ക്ണ്
ആ ഞാൻ ന്റെ വീട്ട്ല്ണ്ട് മഞ്ഞളും ഇതൊക്കെ ഇവിടില്ല അപ്പോ ഞങ്ങളവിടെ ന്നാ അവിടങ്ങനെ ആക്കലാണ് അവിടെ ഇവിടെ പന്നി ശല്യം ഇണ്ട് അപ്പോ മഞ്ഞൾമാത് അത്രേ ഉള്ളൂ ഇപ്പൊ ആദ്യം ചേമ്പും ചേനേം മധുരകിഴങ്ങും ഒ
ഉം ഉം അവരുണ്ടായ പിന്നെ ഒന്നും ഉണ്ടാവൂല വായ കൂ വായെന്റെ കടയും കൂടെ പിന്നെ മൈസൂർ വാ വാഴ ണ്ടല്ലോ ആ അതൊക്കെ കുത്തി മ ആ ഇണ്ട് ഇപ്പൊ ഞാൻ വല കെട്ടി കൊടുത്ത് ന്റെ വായ ചോട്ടിലും വായമ്മലൊക്കെ കവറ് ട്ടി കൊടുത്ത് വല്ലാത്ത ശല്യം ആണ് ഇപ്പൊ അവരെക്കൊണ്ട് കിട്ട്ണത് മറ്റേത് ഇങ്ങോട്ട് കേറിനില്ല ചക്കക്കെ ഇങ്ങനെ നിക്കുമ്പോൾ ചാട് തൊടിയിലൊക്കെ ചക്ക നിക്കുമ്പോ ട്ട് തിന്നോടോ
ആ ആ ഉം
ഇപ്പം കിട്ട്ണില്ല
ആ
മറ്റേത് അവരുടെ ശല്യം ണ്ടായിരുന്നില്ല വായൊക്കെ ങ്ങനെ വല്യ വല്യ വായ അതും കുത്തി മറിച്ചിട്ട്ങ്ങാണ്ട് അവര് ഉണ്ണിത്തണ്ട് തിന്നാ
ഉം പിന്നെ ഇതെന്നെ മാങ്ങയൊക്കെ അങ്ങനെത്തെന്നെ ന്റെ വീട്ടില് കൊറേ മാങ്ങ ഉണ്ട് മൂ ച്ച്ണ്ടായ്ലേ പിറ്റേന്ന് നമ്മള് പോയോക്കുമ്പത്തിന് ആ ഫുള്ള് ഈമ്പി ട്ട്ക്കും, പഴ്ത്തതൊക്കെ ചാടിക്കെടക്കണതൊക്കേ കിടക്കുന്നതൊക്കെ
ഉം
നമുക്ക് കിട്ടൂല.
ഇവിടെയ്ന് മേലെ കാടാണെയ്
ആഹ് അവിട്ന്നറങ്ങ്ണ്ടാവൂല്ലേ
ആ ഇവിടെ പന്നി, മയില്, നായ്ക്കള് ഇവരൊക്കെ തന്നെയാണ് ഇവിട്ത്തെ
ആഹ്
നല്ല മയിലുണ്ട് മയിലാളും കേടർ
ഏ ഓലു കേടര്ത്തോ
ഏ അവരും കേട്ത്തല്ലോ മൈലോളൊക്കെ
ഏഹ്
പിന്നെ ഇടക്കൊക്കെ മാ അത് കൊരങ്ങന്മാരിം കാണാം
ആഹ് ഓലും തീരെ പറ്റില്ല തേങ്ങട്ടൊണ്ടോണം
പിന്നെ
ആഹ് ആ പോയി അവലൊക്കെ പൊയിക്ക്ണ് മൂന്നണിയൊക്കെ ആവുമ്പോത്തിന് വരും ചെറിയോളൊക്കെ മൂന്നണിക്ക് വിടും ഉം
എന്റെ മോനിന്ന് സ്കൂൾ പോയില്ല എന്നെ കൊണ്ട് എന്റെ മാപ്പള വടെല്ല മാപ്പള ഒന്ന് എവ്ടെ അവരെതോ സ്നേഹതിനെ കാണാൻ പോയതാ രാ രാവിലെ പൊയിക്കണ് പുലർച്ചെ അഅ് കാരണം ഇവിടെ അടി ഉണ്ടാക്കലും പറഞ്ഞ് ഞാന് ഉ പറഞ്ഞ് പറഞ്ഞപ്പോറഞ്ഞ് കൊണ്ടേയ്ക്കോന്നർന്നീനി. ഇന്നെ കാത്ത്ക്കണ്ട കൊണ്ടയ്
ആഹ്
പോവാനായി തൊടത്തിക്ക്ണ് അപ്പൊ ആരക്കെ കാണാണ്ട്ന്ന് പറഞ്ഞ് ഇവിടന്ന് പോയി ഇല്ല രാവിലെ പോയാ
ആഹ് പിന്നെ നമ്മളാ അറിയാതെ ദേഷ്യത്തിനെ കാട്ടി
ആഹ് കൊറെ ചീത്തേട്ട് അത് ഇത് ചെയ്യാതിരിക്കൂല അമ്പാ കൊള്ളാഞ്ഞെ നന്നാ പിന്നെ അതൊന്നുമല്ലെക്കാരം കഥ
ഉം
മക്കളണേ അങ്ങനെ പറഞ്ഞേക്കൂല
അത് ഇവിടെ അങ്ങനെതേനെ
ഞമ്മളൈന് ഇങ്ങനെ കാ അതാവണന്ന് വിചാരിച്ച് കാട്ടല്ലല്ലോ ഇന്നത്തെ ക്ലാസാണ്ട് പോയി കിട്ടി പത്താമത്തെ ടീറ്റി അടിച്ചിട്ടില്ലടോ പത്താം വയസ്സത്തെ അപ്പത് അടിക്കാത്ത കാരണം ഇനി മറ്റന്നാൾ കൊണ്ടോയി അടിക്കാൻ പറഞ്ഞുതായി
പിന്നെ എന്തൊക്കെ ഏഹ്
പത്താമത്ത വയസത്തെ ടി ടി അടിച്ചട്ടില്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് അടക്കണ്ടിവരൂലെ
ഉം അത് അടക്കണ്ടിവരും നാളെ ഇപ്പ എൻ്റെ കൂടെ മോ ള് അപ്പൊ മുറിയായിട്ട് തുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ടി ടി അടിച്ച് അതെ അല്ലെങ്കി ഇപ്പ അത് എട്ക്കണ്ടി വരും
ആഹ് ഓരോ ഗവണ്മെൻ്റ് ഹോസ്പിറ്റലി പോയാ ചോയിക്കതാ വാക്സിൻ ആ പുള്ളാ അടു ച്ചിട്ടില്ല
വെപ്പിക്കണോന്ന് നമ്മള് എടുക്കുന്നില്ല ആശ വർക്കർ ഇങ്ങനെ പാടും വന്ന്ട്ട് എടുത്തോളി എടുത്തോളി എടുത്തോളി എന്ന് പറഞ്ഞ് അപ്പ നമ്മള് എടുത്താന്നല്ലാതെ
ഉം എന്നാ ഓക്കെ എന്ന ശരീട്ട ആഹ് ആഹ് എന്നായിക്കോട്ടെ